ഹലോ
ആഹ ആഹ
കേട്ടന്നോ
കിടന്നിട്ടില്ല
പണി എന്താ ചെറുദിന കെ ഉറക്കാണ്
ആഹ ആഹ
ആണെങ്കി ഇപ്പൊ എട്ട് മണിയൊക്കെ ആയിട്ട് ഒറങ്ങിയെഴു ന്നേറ്റിട്ട് ന്നിപ്പോ നേരം വെൾത്തിട്ട് ഉറങ്ങാ ണാവോ
ആ എന്താ എന്താഴിച്ചത്
ചപ്പാത്തി ചോറൊന്നും കഴിക്കാൻ വയ്യ ഭയങ്കര മഴ യല്ലേ ചെറുതായിട്ടൊന്ന് മൂടി പിടിപ്പിക്കാൻ ചപ്പാത്തിമു മുട്ടക്കറി ഉണ്ടാക്കി
ഇവിടെ ചോറാണ്
ആഹ് വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലൊക്കെ പരിപാടി നോക്ക്ണ്ടോ
പിന്നെ മന്തി ഉണ്ടായിരുന്നു വീട്ടിലോ ആ നമുക്ക് ഓൺലൈനായിട്ട് വീട്ടിലിര്ന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പരിപാടി അല്ല നമ്മക്ക് ആ ട്യൂഷന് ജോലി പോലെ തന്നെയാണ് പിന്നെ ഈ ഓൺലൈൻ വർക്കുകളൊക്കെണ്ടല്ലോ
ആഹ
അപ്പൊ അങ്ങൻത്തൊക്കെ നോക്ക്ണ് ണ്ട്
അതൊക്കെ എല്ലാർക്കും പറ്റുന്ന കാര്യണോ
എല്ലാർക്കും പറ്റുന്നാര്യ അല്ല ഈ കുട്ടികളുള്ള എന്താ രക്ഷിതാക്കൾ ണ്ടാവൂലെ അമ്മമാര് ഉമ്മമാര് അങ്ങൻ ന്തോ ർക്കൊക്കെ ഈ എന്താ ജോലി ഉണ്ടായിട്ടും ചിലാൾക്കാര് ജോലി ഒഴിവാക്കി വീട്ടിലിരിക്കുന്നവരുണ്ടാവും ഈ കുട്ടികളെ നോക്കാൻ വേണ്ടി മാത്രംഅ അപ്പൊ അവരെ സമയം കൂടെ പോവാ ചെയ്യാ. അപ്പൊ ഈ വീട്ടിലിര്ന്ന് ചെയ്യാൻ പറ്റുന്ന കൊറേ ഇപ്പൊ നമ്മൾ ഓൺലൈൻ ആയിട്ട് നോക്കിയാൽ തന്നെ കാണാലോ കൊറെ പരിപാടികൾഇല്ലേ
ആഹ തീർച്ചയായിട്ടും ഞാനിപ്പ ഇതിന്റെ ഇടക്ക് ക്ക് അച്ചാറ് പരിപാടിയൊ ക്കെ തുടങ്ങി
ആഎന്നിട്ടോ
മ് മീ നച്ചാറ് ബീഫച്ചാറ് പിന്നെ ഈത്തപ്പഴച്ചാറ് വെള്ളത്തുള്ളി ച്ചാറൊക്കെ അത്യാവശ്യം നല്ല ഞാന് എല്ലായിടത്തും കൂടെ ഇങ്ങനെ വാട്സആപ്പ് സ്റ്റാറ്റസ് വഴിയും അതേപോലെ തന്നെ ഞാൻ ഇവിടെ അയൽക്കൂട്ടങ്ങളും കുടുംബശ്രീ വഴിയൊക്കെ കുറേ പരസ്യൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം ഓർഡറൊക്കെ കിട്ടി അപ്പൊ എഫ് എസ് എസ് സിന്റെ ലൈസൻസ് ഒക്കെ എടുത്തിട്ടെന്നെ തുടങ്ങിയത് ആ പിന്നെ നമ്മളൊരു മൂന്ന് മാസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാക്കഡ് ലൈസൻസ് പറഞ്ഞ ഒരു സാധനം കൂടി എടുക്കണം എന്നാലാണ് നമുക്ക് കടകളിലൊക്കെ വെക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ എടുക്കാന്ന് വിചാരി ച്ചു പക്ഷെ ഇക്ക് കൊറച്ചധി ധികം ഓർഡറുകൾ വന്ന സമയത്ത് ഇക്ക് വീട്ടിലെ പണിം കുട്ട്യാളുടെ പണി അച്ചാറ് പണിയും കൂടി നടക്കണില്ല അപ്പൊ ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുത്ത് ബ്രേക്ക് എടുത്തിട്ട് മൂന്ന് മാസായി ഹ
ഉം അതെന്തായേ ലും മുന്നോട്ട് കൊണ്ടോയിക്കോ നല്ല ലാഭം ആ ലാഭൊക്കെ കിട്ടുന്നില്ലേ ഏ
ആഹ നല്ല കാരണം ഞാനൊരു രണ്ടായിരം രൂപൊക്കെ ഇൻവെസ്റ്റെയ്തിട്ടാണ് തുടങ്ങിയത് നിക്കേകദേശം ചെലവ് കഴിഞ്ഞിട്ട് ഒരു അയ്യായിരം രൂപയുടെ മോളിലൊക്കെ കിട്ടി
ആഹ അപ്പൊ നല്ല ലാഭം ണ്ടല്ലോ
ആഹ നല്ല ലാഭൊക്കെണ്ട് പക്ഷെ നല്ല വർ നമ്മള് വീട് ത്ത്ന്നിങ്ങനെള്ള എന്ത് പരിപാടി ചെയ്താലും കാ കാരണം നമ്മള് പൊറത്ത് പോയി ചെയ്യണ പോലെ ഇല്ല. പോർത്ത് പോയിട്ട് അയ്ന്റെ ബാക്കി അവടെ ഇട്ട്ട്ട് പോന്നാ തി പക്ഷെ വീട്ടില് വെരുമ്പോ വീട് ഒന്നാങ്കല കോലാവണ്.
അതന്നെ അപ്പൊ വീട്ട്ത്തെ ആ അത് ശരിയാ വീട്ടിലും കൊറെ പണിണ്ടല്ലോ നമ്മള് ദിവസവും ചെയ്യുന്ന പണി ഒന്ന് ഒഴിവാക്കിയാ പിറ്റത്തെ ദിവസം അത് കൂടി വരും അപ്പൊ എല്ലാ ദിവസവും
പിന്നെ കുറച്ച് ആൾക്കാ കാരൊക്കെപ്പാടെ ഇരുന്ന് കൂടി ഇരുന്ന് ചെയ്യണം പക്ഷെ എല്ലാർക്കും ഒരേ മനസ്സാവണം
ആഹ് ആഹ്
ഇത് ഈ പറഞ്ഞ പോലെ പണി എടുക്കാൻ വയ്യാത്ത കുറെ ആൾക്കാരുണ്ട് പൈസൊക്കെ കിട്ടണംന്ന് ആഗ്രഹം ഇണ്ടെങ്കിൽ പണി എടുക്കാൻ വയ്യ
ആഹ് അതന്നെ അല്ല നമ്മള് കഷ്ടപ്പെട്ടാലേ പൈസ കിട്ടുള്ളൂ ഇപ്പ എന്താ എന്താണെങ്കിലും എന്ത് പണി ആണെങ്കിൽ അതിന്റെതായ കഷ്ടപ്പാടുണ്ട് ഇപ്പൊ ഈ വലിയ വലിയ ഇത്രോ ആൾ ഈ യൂട്യൂബേഴ്സ് ഒക്കെ കണ്ടില്ലേ ഇവരൊക്കെ തന്നെ ഈ വീഡിയോ ഇടണെങ്കി തന്നെ ഭയങ്കര കഷ്ടപാടാ ഒരു ദിവസം
എല്ലാരും പതുക്കെ എല്ലാരും പറയും യൂട്യൂബിലണ്ട് ഇട്ടാ പൈസ കിട്ടുന്ന് പക്ഷെ അവരെ ഇ ക്കിണോടും നടക്കിണോടും ആ ട്രൈപർഡ് പിടിച്ചിട്ടാ നടക്കണ എന്നുള്ള കാര്യം ഒരാളും അലോയ്ക്കാറില്ല
അത് തന്നെ അപ്പൊ അപ്പൊ ഫസ്റ്റ് നമക്ക് വല്യ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിലേക്ക് തന്നെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അതന്നെ ചെയ്തോണ്ട് നിന്നാല് നമ്മള് നമ്മളെന്തായാലും വിജയം കിട്ടും
തീർച്ചയായിട്ടും ഇപ്പൊ ഇവിടെ അയൽക്കൂട്ടത്തില് നമ്മുടെ തിരിയില്ലേ എണ്ണത്തിരി അത്ണ്ടാക്കി കൊടുക്കണ കൊറെ ആൾക്കാരുണ്ട് ഏഹ് അപ്പൊ ഞാന് ഇക്കത് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം കാരണം ഞാൻ എന്നിട്ട് അവര് ചെയ്യുന്ന ആൾക്കാർക്ക് വീഡിയോ ഇട്ടന്നപ്പോ ആ ഇന്നോട് പറഞ്ഞു എ എൺപത് എണ്ണ ഇരുപതെണ്ണ ഉള്ള ഒരു പാക്കറ്റ്
ആഹ് ആഹ്
ഇരുപത് പാക്കറ്റിന് എൻപത് രൂപ കിട്ടുവാന്ന് പറഞ്ഞു
ആഹ് ആഹ്
അപ്പൊ കേട്ട് നോക്കുമ്പോ കൊഴപ്പൊന്നും തോന്നില്ല അപ്പൊക്ക് ഇ ഇരുപതെണ്ണള്ള ഒരു പാക്കറ്റ് അങ്ങനത്തെ ഇരുപത് പാക്കറ്റ്ന്ന് എൺപത് രൂപന്ന് പറഞ്ഞപ്പോ നല്ല പണിയല്ലേ എമ്പത് രൂപയല്ലേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചോ പിന്നെ വീഡിയോ കണ്ടപ്പോഴാണ് ഒരു ഒരു മിനിറ്റിന് നമുക്ക് വേണമെങ്കിൽ ഒരു പാക്കറ്റ്ക്ക്ള്ളത് ഉണ്ടാക്കാം ഒരു പത്തെണ്ണങ്കിലും ഒരു മിനിറ്റില് നമുക്ക് ഉണ്ടാക്കി തീർക്കാം അത്ര സിംപിളാ കോട്ടൺ അവര് കൊണ്ടുവരും പാക്കറ്റ് കൊടുന്ന് വരും അതിന്റെ പുറത് അത്തുള്ള സീലിംഗ് അവര് ടാപ്പ് ചിറ്റ് അതായത് പ്രൊഡക്റ്റിന്റെ ഇത് വെക്കുവല്ലോ അതൊക്കെ നമുക്ക് കമ്പനി ഇറക്കിത്തരും നമ്മളത് ഇണ്ടാക്കിട്ട് പാക്ക് ചെയ്ത് കൊടുത്താ മതി അപ്പൊ എമ്പത് രൂപ കിട്ടാ പറയുമ്പോ നമുക്ക് ഒരു റിസ്കൂല്ല ലാഭാണ് ഒരു ദിവസം ഒരു പത്ത് പാക്കറ്റ് ഉണ്ടാക്കി നമുക്ക് എണ്ണൂറ് രൂപ കിട്ടും
എന്നിട്ട് കൊറെ ചെയ്തിട്ടുണ്ടായിന്നോ
ഏഹ് ഞാനൊട്ടും ചെയ്തിട്ടില്ല ഏഹ് പഞ്ഞി കോട്ടൺ പഞ്ഞി വെച്ചിട്ടുള്ള കാര്യമായത് കാരണം കൊണ്ട് ശ്വാസം മുട്ടുള്ളവർക്ക് ഒന്നും പറ്റൂല പറഞ്ഞു നിനക്കറിയില്ല ഇവിടെ കുട്ടികൾക്കൊക്കെ ശ്വാസം മുട്ടാ
ആഹ് അപ്പ പച്ചൂല അത് ശരിയാ
അത് കാരണം കൊണ്ട് അതൊഴിവാക്കി ഇങ്ങനെ കുറേ പ പരിപാടികൾ ഇണ്ട്ട്ട നമ്മുടെ ചുറ്റുവട്ടത്തി കൂടെങ്ങനെ
അല്ല നമ്മള് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുക്ക് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാ നമ്മുക്ക് തന്നെ കി കിട്ടും നമക്ക് നമ്മുക്കുള്ള ഇപ്പൊ ഈ എന്താ നമ്മളെ സ്വന്തം കാര്യത്തിന് വേണ്ടി തന്നെ ഈ എന്താ കല്യാണം കഴിഞ്ഞ വരണക്കിൽ തന്നെ ഹസ്ബൻറിിനോട് ചോദിക്കുക എത്ര ഇപ്പൊ ഹസ്ബൻഡിന്റെ ഒരു ടെ വന്നാലോ അല്ലെങ്കിൽ അങ്ങന എന്തെലിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ
ഹസ്ബന്ഡിന്റെ ബർത്ത്ഡേ വന്നാല് ഹസ്ബന്ഡിന്റെ കയ്യിൽ നി തന്നെ പൈസ മേടിച്ചിട്ട് ഗിഫ്റ്റ് പിടിച്ചെടുക്കേണ്ട അവസ്ഥ
ആഹ മേടിച്ചു കൊടുക്കേണ്ട അവസ്ഥ പിന്നെ നമ്മക്ക് എന്തെങ്കിലും ഒരു ഡ്രസോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ മോഡൽ മോഡൽ ഓരോ മോഡൽന്നതിനനുസരിച്ച് ഈ ഡ്രസ് ആണെങ്കലും അതുപോലെ ചെരിപ്പ് സാധനം നങ്ങള് അങ്ങനത്തെ ഫാൻസി ആണെങ്കിലും ആഹ
നമുക്ക് എന്ത് കണ്ടാലും വാങ്ങിക്കാൻ തോന്നും
ആഹ വായിക്കാൻ തോന്നുന്നു അപ്പൊ നമുക്ക് നമ്മളെ സ്വന്തം കാര്യങ്ങൾ മേടിക്കണെിൽ നമുക്കൊരു ജോലി ജോലിന്ന് പറഞ്ഞാ വീട്ടിൽന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന പുറത്തു പോയി ചെയ്യേണ്ടവർക്ക് ആ ചെറിയൊരു വരുമാനമാർഗ ഉണ്ടെങ്കിൽ ആഹ അത്തന്നെ നമുക്കരു നല്ല കാര്യല്ലേ അ നമ്മുക്ക് നമ്മൾ ആരോടും ആ
അമ്പത് രൂപല്ല ഉള്ളൂന്ന് വിചാരിച്ചി ട്ട് നമ്മളൊരു കാര്യം ഒഴിവാക്കിയാ മുപ്പത് ദിവസം കിട്ടിയാൽ ആയിരത്തി അഞ്ഞൂറ്റുപല്ലേ
ആഹ അതന്നെ
അത്ര ആലോചിച്ചാൽ മതി ഇവിടെ ഞാൻ എന്നിട്ട് തുണിസഞ്ചി അടിക്കുന്നോടത്ത് പോയി നോക്കിട്ടോ ഇവിടെ അടുത്ത് ചെയ്ത് കൊടുക്കണ്ട അപ്പൊ അവര് തുണി സഞ്ചിക്കുള്ളത് ക
ആഹ ആഹ
എന്റെര്യും തരും ഈര വെച്ചിട്ട് വേണം അടിക്കാൻ നമ്മൾ അവിടെ ഇരുന്ന് അടിക്കുകയാണെങ്കിൽ കൂലിയാണ് തോന്നണ ഡെയിലി കൂലി അങ്ങനെയാണ് അല്ല നമ്മൾ വീട്ടക്ക് കൊൻണ്ടരാന്നുണ്ടെങ്കിൽ ഒരു തുണിസഞ്ചിക്ക് നാല് രൂപ രൂപയാണോ നാലായിരം രൂപയാണോ വെച്ചിട്ട് നമുക്ക് തരും ഈരെ തരും കട്ട് ചെയ്ത് തരും നമ്മള അതിന്റെ നാല് സൈഡ് അടിച്ചൊടുത്താ മതി
ആഹ
എത്ര വേണെങ്കിലും തരും അവർ വീട്ടിൽ കൊടുന്നിട്ട് വരും വീട്ടിൽന്ന് കൊണ്ടപോക ചെയ്യും പക്ഷെ എന്താ പ്രശ്നം ചോയിച്ചാല് ഉ അല്ല കുടുംബശ്രീ അല്ല കുടുംബശ്രീ അല്ലാ തന്നെ ഉണ്ട്
ആഹ ആഹ
ഇവിടെ ഞങ്ങളെ തൊട്ടടുത്ത് ഇങ്ങനെ ചെയ്യണ്ട്ന്ന്റിഞ്ഞിട്ട് ഞാൻ പോയേക്കെ അപ്പൊ പല കടകളുടെയും അവര് വെട്ടിക്കൊടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ ചെന്നപ്പോ മൂന്ന് ചേച്ചികൾ അവിടെ ഇന്ന് അടിക്കണുണ്ട് പക്ഷെ പ്രശ്നം എന്താ ചോദിച്ചാല് നമുക്ക് ഡബിള് മിഷീൻ വേണം
ഡബിൾ മെഷീൻ വേണല്ലേ ഇവിടെ വീട്ടിലും മെഷീൻൊക്കെണ്ട് പക്ഷെ ഡബിൾ മെഷീൻ അല്ല
ആഹ സാധാ സിംഗിൾ മെഷീനിൽ ഈര വെച്ച് പോകൂല അപ്പൊ ഞാൻ ആ ചേച്ചിമാരോട് സംസാരിച്ച നോക്കുമ്പോ അവര് മുന്നൂറ് ബാഗ് നാനൂറ് ബാഗ ഒക്കെ ഒരു ദിവസം അടിക്കും പറഞ്ഞു കാരണം വെട്ടി കാരണം കൊണ്ട് ഓര അടി കൊടു ഇ മതിയല്ലോ ഒരുപാട് അതിമ്മേ ഷെയ പാക്കാനും ഇതാക്കാനൊന്നും ഇല്ല ആ അടി ആ വെട്ടിയ ഭാഗത്തൂടെ കൂടെ ഒറ്റയടി അങ്ങനെ നാലടിയാണ് ഒരു തുണിസഞ്ചിമേ വേണ്ടുള്ളൂന്ന് പറഞ്ഞ അപ്പ അവര് പറയ നാനോ ക്കെ രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ച് മണിവരെ ഇരുന്നല് നാനൂറിനോക്കെഅടിക്കും പിന്നെ കറന്റെ കാലൊ പ്ര ചെയ്ത് കൊടുത്താൽ മതിയട്ട
ആഹ അത് ശെരിയാ
അപ്പൊ നമ്മളൊന്ന് വീട്ടില് വന്ന ആലോചിക്കുമ്പോ ദിവസം ആരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക്ണ്ടാക്കാം മ്മ്
ആ അങ്ങനെ നമ്മള് ചെറിയ ഈ എന്താ ഇതൊക്കെ ഉണ്ടാക്കണെ നമുക്ക് നല്ല പൈസ ആ
അല്ല മിക്ക അല്ല പൈസ ല്ല പൈസയില്ലാന്ന് പറയുന്ന മിക്ക ആൾക്കാരും നമ്മുടെ നാലപുറത്ത് നമുക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണില്ല ഞാൻ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് ഇതൊക്കെ ഞാൻ കണ്ടു പിടിച്ചത്
നമ്മൾ വെറുതെ ചിലപ്പോ ഈ നെറ്റുള്ള ഒരാണെങ്കിൽ വെറുതെ ഫോണിൽ കളിച്ച് ഇങ്ങനെ റീൽസ് കണ്ടിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയൂല എത്രോ നമ്മൾ ശ്രദ്ധിച്ച പിന്നേ നമുക്ക് തന്നെ പൈസ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ കിട്ട്
ഓൺലൈനിൽ വരുന്നത് മുഴുവൻ സത്യല്ലാട്ടോ കാരണം ഒരു കയ്യെഴു ത്ത് എഴുതി കൊടുത്താൽ മതി പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞ ഒരു പരിപാടി ഉണ്ടല്ലോ
ആ അത അങ്ങോട്ട് പൈസ കൊടുക്കുന്നെ
ആ എന്റെ തൊട്ട അൽവാസി ആയിരം രൂപ കൊടുത്തു അവര് കുറച്ച് പേപ്പർ പ്പറും ബുക്കും സാധനങ്ങളും പേനേം എ ഫോർഷീറ്റ് ഒക്കെ കൊറിയറയച്ചു തരുകയും ചെയ്തു എനിക്ക് തോന്നണു ഒരു ഇരുന്നൂറ് രൂപയുടെ സാധനം കൊറിയറയച്ചു തന്നട്ടുണ്ടാകും വൺ വീക്ക് കൊണ്ട് എഴു ഴുതീട്ട് തിരിച്ച് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് അമ്പത് പേജ് എഴുതാനായിരുന്നു അയ്യായിരം രൂപ ക്രെഡിറ്റ് ചെയ്യും ക്രെഡിറ്റാവുമെന്ന് പറഞ്ഞവര്
ആ
അപ്പൊ നമ്മള് ഓരോ ദിവസവും നമ്മൾ എഴുതിണ്ടോ എഴുതിയത് എത്രയ എങ്ങനെ എഴുതിണ്ട് കാരണം ഏ ഫുൾ ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്ററിൽ വേണം എഴുതാൻ അങ്ങനെ രാവും പകലും ഇരുന്നിട്ട് അമ്പത് പേജിന്റെ ഒരു ബുക്ക് എഴുതി എ ഫോർ ഷീറ്റ് എഴുതി കംപ്ലീറ്റ് ആക്കിട്ട് ഏ കംപ്ലീറ്റ് ആയി ഇനി ഏത് അഡ്രസ്സിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത് ചോദിച്ച സമയത്ത് അവര് നമ്പർ ബ്ലോക്ക് ചെയ്തു
അള്ളാ
ആയിരം രൂപയും പോയി ഒരാഴ്ചത്തെ ആ ഒരാഴ്ചത്തെ കഷ്ടപ്പാട് അതായത് ചെറിയ കുട്ടിയുള്ള ആളാണ് പുലർച്ചെ നാല് മണിക്കൊക്കെ എഴുന്നേറ്റ് കുട്ടി നീക്ക ഒരു ആറ് ഏഴ് മണി ആവുമ്പോ കുട്ടി നീക്കും അതുവരെ എഴുതി അതേപോലെ രാത്രി ഉറക്കം ഉളച്ചിരുന്ന് എഴുതിയിട്ട്
ആ
ആകെ ഒന്നുമല്ലാതായ്
അത് നമ്മള് നോക്കണം ചിലത് ഫേക്ക് തട്ടിപ്പുകളൊക്കെ ഉണ്ടാവും അതൊക്കെ നോക്കി
അപ്പൊ ഇവര് പറയണ അതൊക്കെ ഭയങ്കര നമുക്ക് വിശ്വാസാവണ രീതിയിലായിരുന്നു ഇവരുടെ കൂടെ ആൾക്കാർക്ക് പൈസ കിട്ടിയിട്ടുണ്ട്
അങ്ങനെ ഒന്ന് എനിക്കും വന്നിട്ടുണ്ടായിരുന്നു എങ്ങന അറിയോ ഓരോ പ്രോജക്ട് എടുക്കണതില് നമ്മള് നാലായിരം കൊടുത്താൽ നമുക്ക് അതിന്റെ ഇരട്ടി കിട്ടും അത് എത്ര വൺ വീക്ക് പ്രൊജക്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഞാന് ഞാനില്ലേ ഒരു ആ അല്ല നമ്മള് ഒരു നൂറ് രൂപ ഇപ്പ അങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞു അങ്ങോട്ട് കൊടുത്തിട്ടുള്ള ഒരു എന്താ പരിപാടിക്ക് ഞാൻ നിക്കലില്ല കാരണം അത് അതെന്തോ
പരാജന്റെ പരൻസി പഠയിനെ പറ്റിട്ട് ഫേസ്ബുക്കിലൊക്കെ വളരെ അടിപൊളിയായിട്ട് പരസ്യം നടന്നിന്നോ
ആ ആ ആ അതന്നെ
യിട്ട് കൊടുട്ടരും ബോക്സും തരും നമ്മൾ ആ ട്ടിച്ചിട്ട് അതില് പുറത്ത് പശ വെച്ച് പാക്ക് ചെയ്ത് വിടാം ആ ഇത്രയാണ് പണി പക്ഷെ അറുനൂറ് രൂപ നമ്മള് സ സെക്യൂരിറ്റി കൊടുക്കണം അവർക്ക് അറുന്നൂറ് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് എന്താ അത്ര ഉറപ്പ
അതന്നെ നമ്മുക്ക് ഉറപ്പില്ലാ ത്തൊരു കാര്യത്തിന് നിക്കരുത് അങ്ങനെയാണ് ഈ ഫെയ്ക്ക് എത്രോ ആൾകാരീൽ പെട്ടിട്ടുണ്ട്. ഈ തട്ടിപ്പ് തട്ടിപ്പ്കൾല് അതന്നെ.
എന്തായാലും ഞാൻ ഒഴിഞ്ഞൊരൂസം വിളിക്കണ്ട്. ഇതിനെ പറ്റീട്ട് നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കണം. ക്കെ ഇപ്പൊ കുട്ടി കരയലാം തൊടങ്ങി.
ആഹ് ആഹ് ആഹ് ന്നാ ശരി.